ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്ക്ണ്ട്
നമുക്ക് ഇന്ന് ട്രിപ്പിനെ കുറിച് സംസാരിക്കാം ലെ
ആ
എവിടേക്ക് പോകാനാ ആ ട്രിപ്പ് പോകാൻ നല്ല ഇഷ്ട്ടാണ്
ആ
എവ് എവിടെ പോകാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ട്ടം എവിടെ
എനിക്ക് അധികം ഇഷ് ഷ്ട്ടം പുറത്തുള്ള രാജ്യം രാജ്യങ്ങളിൽ പോകാനാ
ഓ ഇതുവരെ എവിടെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ
ഏ
പുറത്തു പോവാൻ അല്ലെ എവി ഇതുവരെ അങ്ങനെ എവിടേലും പോയിട്ടുണ്ടോ എക്സ്പീരിയൻസ് എന്തേലും
ഇല്ല അതാണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്ന് ഇണ്ട് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട്
ആ നല്ലൊരു അടിപൊളി സംഭവം ആണ്ല്ലേ അതൊക്കെ ഒന്ന് എക്സിപീരിയൻസ് ചെയ്യണം
ആ ഓൽക്ക് ചെലപ്പോ ഇങ്ങട്ട് വരാന് ആയിരിക്കും താല്പര്യം
ആ അതെ അതെ
ഞമ്മ ഞമ്മക്ക് അങ്ങട്ട് പോവാനാ പൊറത്തുള്ള രാജ്യങ്ങളിൽ ഒന്നും പോയി ഇല്ല ഞമ്മളെ രാജ്യത്തിന്റെ ഉള്ളില് ഇങ്ങനെ
ആ നമ്മടെ രാജ്യത്തിന്റെ ഉള്ളില് ഏറ്റവും ഇഷ്ട്ടാപ്പെട്ട സ്ഥലം പോ ഏറ്റോം ഇഷ്ട്ടാ പെട്ട സ്ഥലം
ആ ഞാന് പ്ലസ്റ്റൂന്ന് പോയിനി ഒരു സ്ഥലത്തക്ക്
എവിടെ ആണ്?
ആ ഡെൻഡലി ഗോഗർണ ആ ഒരു ആ ഒരു സ്ഥലത്തെക്ക് ഗോവെടെയൊക്കെ അടുത്തുള്ള
ആ ആ ഞാനും പോയിട്ട് ഇണ്ട് അങ്ങട്ട് ഗോകർണേയില് വലിയാ ബീച്ച് ബീച്ച് ഒക്കെ ഇണ്ട് ലേ
ആ ആ നല്ല അടിപൊളി ആ ആ ഗോവ ഒരു മിനി ഗോവ എന്നല്ലേ ഗോഗാർണയെ പറയണത് ആ ബീച്ചീ- ബീച്ചീനെ
എന്താണ്
മിനി ഗോവ എന്ന് വച്ചാൽ ഗോവ എന്ന് പറഞ്ഞാൽ ഫുൾ ബീച്ച് അങ്ങനെ ഓക്കേ ഓരോ സംഭവയാണല്ലോ
അതെ അതെ
ആ ആ ആ ബീച്ച് അടിപൊളി ഇതായിരുന്നി ലേ ഭയങ്കര എക്സിപിരിൻസ് ആയിരന്നു അന്ന്
അതെ എക്സ്പിരിൻസ് അടിപൊളി ആയിരുന്നു പിന്നെ ടെൻ ലെൻടെനിൽ ലെൻഡനിൽ എന്തൊക്കെയാണ് ഉള്ളത്
ലണ്ടനിൽ ഞങ്ങൾ പോയത് റിസോർട്ടിൽ പോയിരിന്നു റിസോർട് റിസോറ്റ് തന്നെ ഞങ്ങക്ക് എല്ലാർക്കും നിക്കാൻ പറ്റിയ ഒരു സ്ഥലം
ആ ഓക്കേ അവിടെ കഴിക്കിങ് അങ്ങനെത്തെ സംഭവങ്ങൾ ഒക്കെ ഉള്ളെ
ആ ആ ആ ആ കായാക്കിങ്ങ് അങ്ങനെക്കുറെ ഉണ്ടായിന് ഞാങ്ങളാ അവിടുന്ന് അങ്ങോട്ട് കൊണ്ടോയി ആ അന്ന് അവിടെ നിന്നിട്ട്പിന്നെ ഫുഡ്‌ ഒക്കെ കഴിച്ച്
ആ ആ അവിടുത്തെ ഫുഡ്‌ ഒക്കെ എങ്ങനെയാ രസണ്ടായിരുന്നോ നമ്മള് ഇവിടുത്തെ പോലെ തന്നെയാ
ഇവിടുത്തെ ടേസ്റ്റ് എന്താലും അവിടുത്തെ ഫുഡിന് ഉണ്ടാവില്ലല്ലോ
ആ ആ നമ്മൾടെ ഫുഡിന്റെ ടേസ്റ്റ് വേറെതന്നെയാണല്ലല്ലെ
ആ പിന്നെ ചിലഓൽക്ക് ഒക്കെ എനിക്ക് തീരെ പോകില്ല
ഉം ഉം
കുറചോക്കെ അങ്ങനത്തെ ഒട്ടും കഴിച്ച് ശീലഒന്നുമില്ല
ഉം ഉം
ചെല റൂംസ് എല്ലാ അടിപൊളിയന് ആ
ഉം ഉം പിന്നെ ഹലോ കേൾക്കുന്നില്ലേ -
ആ കേൾക്കിണ്ട്
ആ ആ പിന്നെ ഞാ എനിക്ക്ഏറ്റവും ഇഷ്ടം പോവന് ആഹ് ഞാനെ കൂടുതല് പോയിട്ടുള്ളത് വയനാട് മാത്രാണ് അവിടെ ആ ഭാത്ത് നമക്ക് കൊർ ച്ച് ഏഹ് റിലേറ്റിവ്സൊക്കെ ഉണ്ടായൊണ്ട് അവട്ക്ക് എട്ക്കട്ക്ക് പോവും ഉം അപ്പം അൻ അവിട്ത്തെ ചൊരം കേറാനും സംഭാവങ്ങളൊക്കെ നമ്മള് പോകുമ്പോ നല്ല രസാണ് ഉം ഉം
പ്പീ തണുപ്പുംകുടെ ആവുമ്പൊ അടിപൊളിയയ്കാരം
ആഹ് അവിട്ത്തെ ക്ലൈമറ്റ് ആഹ് അവടെന്ന ഏത് സമയത്ത് ഭയ്ങ്കരതൺപ്പാണ് പിന്നെ ട്രാവലൊക്കെ കൊർച്ച് കെത്യേടാണ് കാരണം മഴയല്ലേ
ആഹ് മഴാണ് ആഹ് കാറൊക്കെ ഇണ്ടങ്കി നോക്ക പിന്നെ എട ക്ക് മഴനിക്കൊല്ലോ അപ്പ പിന്നെ
അങ്ങനെ പോവാം
ആഹ് അങ്ങനെ പോകാം
താങ്കള് വയനാട്ട്ക്ക് പോയിട്ടുണ്ടോ
ആ ഞങ്ങൾക്കുണ്ടവിടെ റിലേറ്റീവ്സ് ഉണ്ട് പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ പോയതാണ് പിന്നെ പോയിട്ടില്ല
ഉം ഉം
ഉപ്പാൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അവടെ അപ്പൊ ഞങൾ ഉം ആ- അന്ന് പോയി
കുടുംബക്കാരൊക്കെ ഒരു കല്യാണത്തിന് പോയതാണ് ഫുൾ തേയിലത്തോട്ടമല്ലേ അവടെ ഹലോ ഏഹ ഹലോ ആ കേൾക്കുന്നില്ലേ ഇപ്പൊ
ആ കേൾക്കുന്നുണ്ട്
ആ ആ എന്തേ ചോദിച്ചേ ആ കാറില്ന്നെ ഇവിടേ ഇപ്പൊ രാധ തന്നെ ആ
ആ ആ ഓകെ ആ ഞങൾ ഒരു പ്രാവശ്യം കെഎസ്ആർടിസി യില് ആ ആ അതിലാ പോകാറ്
ആ അതിലേനി ആദ്യം പോയിനിയെ
ആ ആ
ഞങ്ങളു എവിടേക്കോ മറ്റോ എവിടെ ആണ് ആ കെഎസ്ആർടിസി യില് പോവുമ്പോൾ
ആ സൈഡ് സീറ്റിൽ ഇരുന്ന് പോവാൻ നല്ല രസമാണ്
ആ ഞങ്ങള് തമിഴ്നാട്ട്ക് പോയി കെഎസ്ആർടിസിയില് ഞങ്ങള് ഫാമിലി ഞാനും ഉപ്പിം, ഉമ്മിം ഒക്കെ ആയിട്ട് അനിയത്തിയും ആ- പിന്നെ കഴിക്കാനുള്ളതെല്ലാം വാങ്ങിവെച്ച് എടക്ക് നിർത്തൊല്ലോ കെ സ് ർ ടി സി. ഫുൾ ആ
അവിടന്നൊക്കെ സ്കൂൾന്ന് പോവുമ്പോ വേറൊരു എക്സ് - സ്പീരിയൻസാണ് ലെ
ആ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോവുമ്പോ- ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടെ ആ ഫ്രണ്ട്‌സ്ന്റെ കൂടെ- ഇവിടെ എടുത്തുള്ള സ്ഥലത്തിക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷ-
ഹും അതെ ട്രിപ്പ്‌ പോവല് അല്ലെങ്കിലും നല്ല
ഉം. ഭയങ്കര വൈബ് ആണ് ആ
പിന്നെ പിന്നെ ഇഷ്ട്ടപ്പെട്ട ഏതാ പ്ലെയ്സ് പിന്നെ ഇഷ്ട്ടപ്പെട്ട ഒരു പ്ലൈസ് ഏതാ
പിന്നെ പോയതിലാണോ അതോ പോവാത്തതിലാണോ
പോയ പോയത് ഊട്ടിയിൽ ഊട്ടിയൊക്കെ ഇഷ്ട്ടാ
ആ ഊട്ടി ഇഷ്ട്ടാണ്പക്ഷെ അങ്ങട്ട് കൊറേ പ്രാവ- ശ്യം പോയി വെക്കേഷനിലും പോയി
അപ്പം പിന്നെ അത്രയൊരുദിണ്ടാവില്ല അല്ലേ ഉം ക്ക
പിന്നെ മിനിഊട്ടി ഒക്കെ പോണന്ന് നല്ല ആഗ്രഹണ്ട്
ആ ഏത് ഏത് കൺട്രിക്ക് പുറത്തുള്ള ഏത് കൺട്രിക്ക് പോവാന താല്പര്യം ഏറ്റവും കൂടുതലും ഭാവിയില്
ഇൻക് റസ് സീസർലാൻഡ് പോന്ന്ണ്ട് പിന്നെ കൊറിയ ചൈന അതൊ
ആ അവിടെ നമ്മളിങ്ങനെ ഓരോരോ വ്ലോഗർസ് ന്റേതൊക്ക കാണുമ്പം ആ നല്ല അടിപൊളിയാണ് പുറത്ത് പോയി വർക്ക്‌ ചെയ്യാനാണോ താല്പര്യം.
ആ. ഇപ്പോ കുറെ ആൾക്കാര് യു കെ ലൊക്കെ വർക്ക്‌ ചെയ്യ്ണ്ടല്ലോ
ആ
എന്തു പറഞ്ഞു
പിന്നെന്താ പുറത്തുള്ള കൺട്രിസിൽ പോയി വർ ക്കയ്യാനാ താല്പര്യം ചോയ്ക്ക
ഹ്‌ ഹ്‌ അ ആ ങ്ങമ്മക്ക് എങ്ങനെയൊക്കെ ആണ് എല്ലോടത്തും ജീവിക്കാനൊക്കെ മനസ്സിലാക്കാലോ
ആ ആ
പിന്നെ പിന്നെ ചൈനയിൽ ട്രൈ എന്താ ഭയങ്കര പാവപ്പെട്ടോലൊക്കെല്ലേ ഇങ്ങനെ നമ്മള് മൂവീസിലൊക്കെ കാണലില്ലേ ആഹ്‌ അപ്പോ എല്ലാരിം ഒന്ന് കണ്ടു ഓലൊക്കെ ലൈഫ് എങ്ങനെയാണ്‌ എന്നൊക്കെ മനസ്സി ലാക്കാന് ഭയങ്കര ആഗ്രഹമുണ്ട്
സാധിക്കൂല ആ
ഇതേ പോലെ നമ്മള് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെയാണോ ഓല് റിയൽ ആയിട്ട് കാണാനും അങ്ങനെ ഓരോ ക്യൂരിയോസിറ്റീ സുണ്ട് മനസ്സില്
ആ എനിക്കിപ്പം അതാണ് ഇഷ്ടം കാര്യസ്ഥൻ ഇഷ്ടാണ് ഓരോരുത്തര് ഇതിങ്ങനെ കാണുമ്പം
ആ പാരീസ് അവിടെ അടിപൊളിയാണ് അല്ലേ അത് ഈ പാരീസ് യു എവിടെയാണ്
അതെവിടാണ്
ആ അത് ശരിക്ക് അറിയില്ല
അതെ
ഉം
പിന്നെന്താ
ക്കെ ആയോ
ചായ കുടിച്ചു ചായ കുടിച്ചു ദോശയും ചിക്കൻ ക കടി ദോശയും ചിക്കൻ കറിയും അവിടെയോ?
ഇവിടെ ദോശയും പിന്നെ ഉർള്ൻ കെഴങ്ങിന്റെ ഒരു കൂട്ടാനും-
യാ-
ഈ ഉച്ചയ്ക്കത്
ഉച്ചയ്ക്കുള്ളതൊന്ന് റെഡിയായിട്ടില്ല എന്തെങ്കിലും പച്ചക്കറികൾ ആയിരിക്കാം-
ആ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പം സ്പെഷ്ൽ ഇല്ലാ -
ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫ് കൊണ്ടരാൻ സാധ്യതയുണ്ട്-
ബീഫ് കഴിഞ്ഞോ അപ്പം പെരുന്നാളത്തെ-
അത് കഴിഞ്ഞു കാലം കൊറെ ആയല്ലോ-
ഇവിടെ ഇപ്പോളും കഴിഞ്ഞില്ല-
അ
കാലം കൊറെ ആയിക്കുമ്പോ മടുത്തു പോവില്ലേ?
ആ അയിന് ഞങ്ങള് എടയ്ക്ക് ഇത് ലും വെച്ച് കയിക്കും പച്ചക്കറിയക്കെ വെച്ചാണ്ട്- അപ്പം മടുപ്പ് വരാറില്ല- ആ ഫ്രിഡ്ജ്- എട്ത്തിങ്ങിനെ ഫ്രിഡ്ജ് വയ്ക്കുമ്പോ- ഹലോ
പിന്നെ
എന്നാ ഒക്കെ അല്ലേ വച്ചോളു